ഹലോ
ഹലോ കേക്കാവോ
ഹലോ കേക്കാം
അവിടെ എന്താ സൗണ്ടേക്കുന്നേ അവട് മാറി നിക്കാവോ
ഹലോ
ആഹ് ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
അ അ നേരത്തേ നേരത്തെ എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു അതാ വിളിക്കാൻ പറ്റാത്തത് ആഹ് ഹലോ കേക്കാവോ
ഓ കേക്കാം കേക്കാം ഉം
പിന്നേ
പിന്നെന്തൊക്കെണ്ട് ഓഹ് പാല് വാങ്ങാൻ പോയില പാല് വാങ്ങിച്ചിട്ട് വന്ന് ചായ കുടിക്കും
അ ആഹ് മഴയ്ണ്ടാ
മഴ ചെറുതായിട്ടുണ്ട്
ഒ ഓഹ് പാല് പൊറത്ത്ന്നാണോ വാങ്ങണേ
ആഹ് ഒരു കടയിൽ നിന്ന് അവിടെ പശുണ്ട് പശു വളർത്തലാണ് അവിടെ പിന്നെ പാൽക്കച്ചവടണ്ട് ഇഞ്ചാറ് പശുക്കളൊക്കെ ഇണ്ട് അവര വീട്ടില്
ആഹ് ഓഹ്
ഉം പിന്നെ സൊസൈറ്റിലെ പാല് അടുത്തൊരു സൊസൈറ്റിണ്ട് അവിടെ നിന്നും വാങ്ങൂല്ല
ഉം ഉം
അ കടയിൽ നിന്നും വാങ്ങും ഉം
ആഹ് നമുക്കിവിടെ ഒരു വീട്ടിനട്ത്തൊരു മരണുണ്ടായിരുന്നു
ആരാ മരിച്ചത്
നമ്മടെ വീട്ടിന് ഫ്രണ്ടിലോട്ട് പോകുമ്പോ ഒരു വളവിലിരിക്കുന്ന ഒരു വീട്ടിലൊരു വയസ്സായ ഒരാൾ മാരിച്ചത്
ആഹ് ആഹ് അടക്കൊക്കെ കഴിഞ്ഞോ
ആഹ് അടക്കൊക്കെ കഴിഞ്ഞു പിന്നെ അവിടെ നമ്മുടെ വീടിനടുത്തുള്ള ഒരാളാ മരണ വീട്ടീന്ന് നില വിളക്കൊക്കെ എടുത്തോണ്ട് പോയെന്ന് പറേണ കേട്ട്
അ ആഹ് ആരെ വീട്ടിന്ന്
മരണ വീട്ടിന്ന് കത്തിച്ചെച്ചീള വിളക്ക്
മോഷണം പോയതാണോ
ആഹ് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞ് തിരിച്ച് ആളേക്കെ കണ്ടെന്ന് പറഞ്ഞ്
അയ് ശെരി പോലീ പോലീസ് കേസായ
ഇല്ല ഇല്ല കണ്ടല്ലോ ആളെ കണ്ടല്ലോ അവർക്കെല്ലാ അറിയന്നുള്ള ആളായതൊണ്ട്
പിന്നെ ഒന്നു ആഹ് ഇവിടെക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ
ആഹ് ആഹ് നമുക്കിവിടെ മഴയ്ണ്ട്
ഉം ഇപ്പം മഴയില്ല കാറ്റുണ്ട് നല്ല കാറ്റടിക്കുന്നത് റബ്ബറൊക്കെയായതോണ്ടേ
ആഹ് ആഹ് പിന്നെ തോളുറപ്പിന് പോകുന്നന്നല്ലേ പറഞ്ഞ തോളുറപ്പില്ലേ ഇപ്പോ
ഇല്ലാ ഇനി ഒരാഴ്ചൊക്കെ കഴിയുയായിരിക്കും
ആഹ് ആഹ് മോള് വരാറായില്ലേ
അ ഇല്ലാ ഈ ഒരു പണിയുടെ ഡിമാൻഡ് അടിച്ചാല് അവക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റു ഉള്ളൂ
ഓ ഓ അങ്ങനെയാണോ വരുന്നേ
ഓഹ് ഇല്ലാ ഞാൻ വീട്ടിൽ വേണമല്ലോ അപ്പം തൊഴിലോറപ്പിന് പോയാ അവള് ഒറ്റക്കായി പോവൂല്ലേ
ഓഹ് ഓഹ് പിന്നെ അച്ഛൻ ഏഹ് അച്ഛനെന്തെയ്യുന്നേ
ഉം ചേട്ടൻ ഡ്രൈവറാണ് പറഞ്ഞല്ലോ ഡ്രൈവറാണ്
അല്ലാ അവിട്ത്തെ അപ്പൂപ്പൻ എന്തോ ചെയ്യണേന്നാ പറഞ്ഞാരുന്ന് എ ഒന്നും പറഞ്ഞില്ല
ആഹ് അച്ഛൻ ഒ ഒരടത്തും പോവൂല വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ ചിലപ്പോ തൊഴിലോറപ്പിനും വരും കഴിവില്ല അങ്ങനെ പണിയൊക്കെ ചെയ്യാനേ
ആഹ് ആഹ്
ഉം
പിന്നേ ഈ ദോ ഇത് രാവിലെ കഴിക്കാനൊക്കെ ഈ പുറത്തുന്നാണോ ഇങ്ങനെ ഈ മാവ് പാക്കറ്റ് മാവൊക്കെയാണോ വാങ്ങുന്നത് നിങ്ങള്
അല്ല അല്ല വീട്ടില് അരക്കും ചില സമയങ്ങളില് മാ ഉം
അതാണ് നല്ലതല്ലേ
നല്ലതെന്ന് പറഞ്ഞാ ഒരു പ്രാവശ്യം എൻ്റെ കുഞ്ഞമ്മേടെ മോള് ഒരു കവറ് മാവ് വാങ്ങിയ പ്പോ പല്ലിടെ വാലെന്തോ കിടന്നെന്ന് പറയണേ
ഓഹ് ഓഹ് അയ്യോ
ച്ചേ ഉം
ഉം ഉം
ആഹ് അങ്ങനെ അതിനുശേഷം ഒരിത് വാങ്ങാനൊക്കെയേ കറണ്ടൊണ്ട് കറണ്ടൊണ്ട് ഓഹ് കറണ്ട് ഒണ്ട് എടക്ക് പോവും എടക്കിങ്ങനെ പോയി വരും ചില സമയങ്ങളില്
ഉം ഉം പിൻ ന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയാ പിന്നെ ഒറ്റക്കല്ലേ വീട്ടില്
ആഹ് ആഹ് ഒറ്റക്ക് തന്നെ ബോറടിക്കും പിള്ളേര് വരുമ്പം വലിയ സന്തോഷാണ്
ആഹ് ആഹ് മക്കളിഞ്ഞ് വരാറായില്ലേ
ആഹ് ഇളയാള് വരുമ്പം മൂത്താള് പിന്നെ ഇടക്കും മൂത്ത മകള് വന്നിട്ട് പോവും
ആഹ് ആഹ് അടുത്ത് ബന്ധുക്കളൊന്നും ഇല്ലേ
അടുത്ത് ചേച്ചിടെ മോനോണ്ട് ഒരു വല്യമ്മണ്ട് പിന്നെ അങ്ങനെ ഒരിടത്തും പോ പോയി ഇരിക്കാറില്ല വീടുകളില്
ആഹ് ആഹ് ചായക്ക് എന്താ സ്പെഷ്യൽ ആയിട്ട്
രാവിലത്തെ കാപ്പി ഇരിപ്പൊണ്ട്
ഉം ഉം അവിടെ എങ്ങനെ ചക്ക മാങ്ങ മാവ് ഇത് പ്ലാവ് അതൊന്നും ഇല്ലേ
ഒണ്ട് ഒണ്ട് മാവൊണ്ട് പ്ലാവൊണ്ട് പിന്നെ എന്തോന്നൊണ്ട് ആത്തിച്ചക്ക കായ്ക്കുന്ന അതുണ്ട്
പിന്നെ ഫാഷൻ ഫ്രൂട്ടിന്റെ ഇതുണ്ട് പിന്നെ ജാമ്പ ജാമ്പ ക്ക മരം ഒണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് നമ്മക്കവ്ടെ റോഡ് സൈഡ് വീട് ആയത് കൊണ്ട് അങ്ങനൊന്നും വെച്ചാ അങ്ങനെ വളരുന്നില്ല അങ്ങനെ ഒള്ള ഒരിത്
അത് നല്ലവണ്ണം കെളച്ച് ചെയ്താ ചെലപ്പോ ഉണ്ടാകും കെളച്ചേ ഓട്
ആഹ് ആഹ് നിങ്ങക്ക് റോഡ് സൈഡില് തന്നയാണോ വീട്
ഓഹ് ആഹ് ചെറിയ ആറടി മെയിൻ റോഡീന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങണം അവിടെയാ റോഡ് ഒണ്ട് വലിയ റോഡല്ല
എന്നാലും നാന്നു ആഹ് ഇച്ചിരി വീതി പത്തടി തന്നെ പത്തടി. പത്തടീടെ പത്ത. ത്തല്ല പന്ത്രണ്ടടിയുണ്ട് റോഡ് ത്തിരി വല്ല്യ റോ റോഡന്നെ. ലീവ് കിട്ടത്തില്ല.
ടാറൊക്കെ ചെയ്യണെ.
ട്ടാർ. ഇല്ല കൊറച്ച് മോളില് തൊട്ട് മോളിൽ താറുണ്ട് ഇല്ല ഇല്ല.
ആഹ് ട്ടാർ.
തൊട്ട് മോളില്ലാട്ട് ഏഹ്. അപേക്ഷിച്ചിട്ടുണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് ചെറിയൊരു. കമ്പനിയുണ്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് അതുവരെ ഇനി എടയ്ക്ക് വരുന്ന് പറഞ്ഞ്. പക്ഷെ ഒന്നും അനക്കൊന്നുല്ല.
ആഹ് എന്തിന്റെ കമ്പനിയാണ്?
പിന്നെ അത് മറ്റേ കവറ് പേപ്പ. പ്പർ ബാഗ് ഉണ്ടാക്കുന്നില്ലേ? പേപ്പർ ബാഗിന്റെ കമ്പനി പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന.
ആഹ് ഓ ആഹ് ആഹ് ആഹ് ശരി ശരി. ആഹ് ആഹ് ഓ വെറുതെ ഇരിക്കുമ്പോ.
ഞാൻ പോന്നില്ലേ ഞാൻ പോകില്ലാ ഇടക്ക് മോള് ഒരു പ്രാവശ്യം പോയി പഠിച്ച് കൊറച്ചുണ്ടാക്കി പിന്നെ അവക്ക് കൈയ്യൊക്കെ വേദനേ ന്നറഞ്ഞ് നിർത്തി.
ആഹ്. ആഹ് ഓ പേരക്കുട്ടി അങ്ങനെ നിക്കാറില്ലേ വന്ന്.
ഇല്ല ഇല്ല ഇതുവരേ എന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ടില്ല വന്ന് നൽക്കുമ്പം. ഉള്ള സ്നേഹം അല്ലാതെ. വയസ്സഞ്ചായി പക്ഷേ ഇന്ന് വരെ എൻ്റെ അടുത്ത് നിർത്തിയിട്ടില്ല മോള്. ന്നെ സ്നേഹം കൊറഞ്ഞു പോകുംന്ന് വിചാരിച്ചോന്നും അറിഞ്ഞൂടാ. അവള് കൊണ്ട് വരും കൊണ്ടു പോകും. മൂന്ന് വയസ്സിലൊക്കെ നിർത്തിയിരുന്നെങ്കി ഇപ്പൊ നിർക്കുവായിരുന്നു.
ആഹ് ആഹ് ഹസ്ബൻഡറ് ജോലിക്ക് പോയായിരുന്നാ?
ഇല്ല ഇന്ന് പോയില്ല ആഹ് ബസ്സിലൊക്കെ ഫ്രീ ഏഹ് പെണ്ണുങ്ങക്കൊക്കെ ഫ്രീ ആയതുതോണ്ടേ. ടിക്കറ്റെല്ലാം ഫ്രീ ആയതുകൊണ്ട് ഇതിലാരും കയറില്ല ചുമ്മാ വേസ്റ്റടി. ക്ക ന്നുള്ളതേള്ളൂ ഉംഹ്
ആഹ് ഇപ്പോഴത്തെ സർക്കാര് വന്നിട്ട് വല്ല്യ മെച്ചോന്നുല്ല.
ആഹ് നമ്മുടെ കഞ്ഞൂടി മു.
ഉം ഉം അങ്ങനെ പാർട്ടി വല്ല പാർട്ടി വല്ലതുണ്ടോ നിങ്ങൾക്ക്?
എനിക്കങ്ങനെയ്ന്നുല്ല നല്ല വ്യക്തി വരുന്നെങ്കിൽ വോട്ട് കൊടുക്കും.
ആഹ് ആഹ്.
വ്യക്തികളെ നോക്കിയേ വോട്ടൊള്ളു എിനിക്കങ്ങനെ പാർട്ടിപരായിട്ടൊരുതുല്ല.
ആഹ് ആഹ് ഇപ്രാശ. ഈ ഈ പാർട്ടി വന്നിട്ട് വല്ല ഗുണ ഉണ്ടന്ന് തോന്നിയായിരുന്നാ?
കൊഴപ്പമല്ല പക്ഷേ. ഫ്രീ വിട്ടപ്പോ നമ്മുടെ കഞ്ഞിമുടി മു മുട്ടി ചുമ്മാ. പെണ്ണുങ്ങൾ ഇവിടുന്ന് കേറി അപ്പർത്തെറങ്ങും. അവിടേന്ന് കേറി പിന്നെ ജോലിക്കാര് പെണ്ണുങ്ങക്കല്ലേ ഇപ്പം ഗുണേള്ളൂ. ഉദ്യോഗസ്ഥ പെണ്ണുങ്ങളല്ലേ ഇപ്പം കൂടുതലാതിൽ പോകുന്നത്.
ആഹ് ആഹ് നമുക്കവിടെ ശെടന്റെമ്മ. ഫ്രീ ആയിനേഷം ബസ്സ്ലാണ് പോന്നെ തോന്നണ് അല്ലെങ്കി. ആഹ് ഛാന്റെ അച്ഛന് ഓട്ടെണ്ട്. ഓട്ടോല് കൊണ്ട് അങ്ങ് അങ്ങത്തെ ഞാന് തിരുവനന്തപുരത്തെ ജോലി ചെയ്യണത് ഹോട്ടല് കൊണ്ടൊവോ
ആആഹ്
ഭാര്യ ഭാര്യയാണെങ്കിലും ഓട്ടല് കൊണ്ട്ണെന് മാസം മൂവായിരം രൂപ കൊടുക്കണം അതൊണ്ട് അതോണ്ടിപ്പോ ഫ്രീ ആയേനേശേഷം ബസ്സിലാണെന്ന് തോന്നണേ
അപ്പൊ ആപൈസ ഓ ആപൈസ സംബ്ബാദിക്കാല്ലോ ആ ജോലിക്കല്ലേ പോകുന്നത് അപ്പം ഫ്രീ ആയിട്ട് പോണത് ഉം
അതെ
പിന്നെ ഇപ്പം ജോലിക്കാർക്കന്നെ മേ ഗുണേള്ളൂ
ആഹ് അങ്ങനെക്കെ നടക്കോള്ളു എല്ലാം
ആ എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചു കൂടെ
ഓ കേട്ടില്ല ഹലോ
ജോലിക്ക് വല്ലതും ശ്രമിച്ചുകൂടെന്ന് ജോലിക്ക് വല്ലതും ശ്രമിച്ചുകൂടെന്ന്
കമ്പ്യൂട്ടർ പഠിക്കണോന്ന് വിജാരി തിങ്കളാഴ്ചോട്ട് കമ്പ്യൂട്ടറിന് പോണോന്ന് ഇങ്ങനെ ആലോചി ഏത് കോഴ്‌സ് എടുത്താ കൊള്ളാം എന്നിങ്ങനെ ഓരോരുത്തര്ത്ത് ചോയിച്ചോണ്ടിരിക്കാണ് ഒരാള് പറയും ജീ ടെക്ക് എട്ക്കാൻ ഒരാള് പറ ഡി റ്റി സി ഇത് ഡീറ്റലി എന്തൊരു കോഴ്സ്ണ്ടല്ലോ അത് എടുക്കാന് അങ്ങനെ പറഞ്ഞോണ്ടിരിക്ക്ണ് ഉം
ഏതുവരെ പഠിച്ചിട്ടുണ്ട്
ഞാൻ ഡിഗ്രി ഡിഗ്രി വരെ പഠിച്ച് ഉം ഉം ഓ ശെരി ഓ ഓ ശരി എന്നാ
ന്നാ ശരി